ഇല്ലേ ഞാൻ പറയുന്നേ കേൾക്കാമോ
ക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്
ആഹ് ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കുന്നോ
ആഹ് ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു ഇവിടെ നല്ല വിശേഷം അവിടെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു
ആഹ് ആഹ് ആഹ് ഇവിടെയുംനല്ലന്നെ ഇങ്ങനെ മഴയൊക്കെ ണ്ടോ നല്ല മഴ ല്ലല്ലേ ഇപ്പം
ഹലോ ആഹ് എനിക്കിപ്പഴാ കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു
ആഹ് നല്ല മഴയുണ്ടോ അവിടെ
ആഹ് ഇവിടെ ഇന്ന് മഴയൊന്നുല്ല നല്ല വെയിലുണ്ട് നല്ല അന്തരീക്ഷായിട്ട് നി ക്ക്ന്നു ഒത്തിരി തുണികളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ അടുപ്പിച്ച് നല്ല മഴയല്ലായിരുന്നോ അപ്പൊ ഒത്തിരി തുണികളൊക്കെ ഉണ്ടായിര്ന്ന് ഇന്ന് ഒണക്കാനായിട്ട് ഒരുവിധം തുണികളെല്ലാം ഒണക്കി
അതെ എനിക്കും കൊറെ അലക്കാണ്ടായിനി എങ്ങനെയാ അല അലക്കലെങ്ങനെ എങ്ങനെയാ മെ മിഷീന്ല് യൂസാക
ആഹ് മെഷി മെഷീൻ ഇല്ല മെഷീൻ ഇല്ല ഇവിടെ എന്തോ ഭയങ്കര കറണ്ട് ചാർജ് ആവും മെഷീൻ വേടിക്കണോന്ന് ആഗ്രഹം ഉണ്ട് പക്ഷെ മെഷീനൂടെ വേടിച്ച് കഴിഞ്ഞാല് ഇപ്പ തന്നെ കറണ്ട് ചാർജ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ യി
അതെ ആ നമുക്ക് നമുക്ക് ഇപ്രാവശ്യം അയ്യായിരത്തി സംതിങ് വന്നിട്ടുണ്ടായി കരണ്ട് ബില്ല്
ഇതെന്താച്ചാല് തുണിയൊക്കെ ഉണങ്ങാത്തേനെ കൊണ്ട് അവി
പിന്നെ ചൂട ചൂടായിരുന്നില്ലേ ഇപ്പം ഉം ഇപ്പം നല്ല ചൂടായി രുന്നില്ലേ അതുകൊണ്ട് ഏ സി ഒക്കെ ഉപയോഗിച്ച് ഭയങ്കര നല്ല ബില്ല് വന്ന് ഇത് പ്രതീക്ഷിക്കാത്തൊരു ബില്ലായിരുന്നു അയ്യായിരത്തി സംതിങ് വന്നിട്ടുണ്ടായി കരണ്ട് ബില്ല് എന്റെ ഭർത്താവിന്റെ വീട്ടിലൊക്കെ എട്ടായിരം അങ്ങനെ റ്റെ വന്നിട്ടുണ്ടായീന്ന് പറഞ്ഞ്
അങ്ങനെയൊക്കെ ആഹ് ഇവിടെ ഏ ഏ സി ഉണ്ട്
ആഹ് ആഹ്
ഇവിടെ എ സി ഉണ്ട് പക്ഷെ ആഹ് ഉപയോഗിക്കും ഇപ്പൊ ഒരു മാസം കൊണ്ട് കാ ക്ക ഇപ്പം ഞങ്ങൾക്ക് നേരത്തെ ഏ സി ഉണ്ടായിരുന്നു അതങ്ങ് കേടായാരുന്നു അപ്പം പിന്നെ കുറേ നാൾ അങ്ങനെ ഉപയോഗി ക്കാതിരുന്ന് കാര്യം ചൂടായിരുന്നല്ലോ ആ സമയത്ത് പിന്നോ പുതിയ ഓര് ഏ സി വേടിച്ചു പക്ഷെ ഇപ്പൊ മഴയാലും എന്നും മോൻ അതു ഉണ്ടെങ്കിലെ ഒറങ്ങത്തുള്ളൂ അയിന്റെ പേരിൽ എന്നും ഇടും എന്നിട്ട് അത്ര ആയൊള്ളൂ ഇനിയിപ്പോ വ എ വാഷിംഗ് മെഷീനൊ ക്കെ വേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിനും കൂടെ ആവുമ്പഴത്തേക്കും നമ്മള് മാസം നല്ലൊരു തുക വേണ്ടേ കറണ്ട് ചാർജടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയ്ക്കുള്ള ഇത് ആ അച്ഛനുണ്ട് അമ്മയു ണ്ട് പിന്നെ ഞാന് ഹസ്ബൻഡ് കുട്ടികള് പിന്നെ അച്ഛന് വയ്യാ അച്ചൻ ജോലിക്കൊന്നും പോവുന്നില്ല അമ്മേ ആ അമ്മയുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും പേര് ആ ഒറ്റ ഒരാളുടെ വരുമാനത്തിലൊക്കൊര്ക്കുന്ന അന്നേരം നമുക്ക് അന്നേരം അത് വേണ്ട നമ്മളല്ലാതെ കഴുകിക്കോളാം എന്നാണ് പറയുന്നെ
അതേല്ലേ
ആഹ്
ആഹ്
പിന്നെ അവിടെ എന്തടക്ക ഊണൊക്കെ കഴിഞ്ഞോ അല്ലല്ല ഞാൻ ജോലിക്ക് ഒന്നും പോന്നില്ലടാ ആഹ കുട്ടികളെക്കെ നോക്കി ഇങ്ങനെ വീട്ടിൽ ജോലി ആഹ ജോലിക്കൊക്കെ പോണം കുട്ടികള് രണ്ടു പേര് ഉം ജോലിക്കൊക്കെ പോണോന്ന ആഗ്രഹുണ്ട് ആഹ ഒരാൾ അഞ്ചാം ക്ലാസ്സില് ഒരാള് മൂന്നാം ക്ലാസ്സില്
അതെയല്ലേ എനിക്കുണ്ട് മൂന്നൂട്ടിള്ണ്ട് ഒരാള് രണ്ടാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ് ആരാള മൂന്ന് വയസ്സ് അംഗനവാടില് ലാസ്റ്റത്ത ആൾ രണ്ട് ആണും ഒരു പെണ്ണും ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ ആഹ
എനിക്ക് ഇടക്ക് ഇടക്ക് റേഞ്ച് ഇണ്ടാവുമ്പോ തോന്നും
ആഹ ആഹ റേഞ്ച് എന്ത് പ്രശ്ന ഇണ്ടോ തോന്നുന്നു മൂന്ന് വയസ് അംഗനവാടില്
ആ ആഹ് അങ്ങനവാടി ചേർത്ത് ആ അവിടെ അവിടെ വരെ ഞാൻ കേട്ടുള്ളൂ ഒരുകു കുട്ടി രണ്ടില് ഒരു കുട്ടി ഒന്നില് ആഹ് ആ കൊച്ച് കുട്ടികളാണല്ലോ അന്നേരം
അതെയ ആ ചെറിയ കുട്ടികളാണ് ഏഴു വയസ്സ് ആറു വയസ്സ് മൂന്ന് വയസ്സുള്ള
ആഹ്
ആഹ് ആഹ്
എനിക്കിവിടെ കുഴപ്പല്ല കുട്ടികളൊക്കെ വ വളർന്നു ന്നാലും ഇപ്പോഴും എല്ലാ ഹസ്ബന്റൊക്കെ പൊ പറയുന്ന കുട്ടികളെയൊക്കെ നോക്കി ഇച്ചിരിയൂടൊക്കായിട്ട് മൂത്താ ആള് പെൺകുട്ടിയ ട്ടോ
അതെ ലെ
ആ ന്നേരം കുട്ടി ഇച്ചിരൂടെ വളർന്ന് എല്ലാവരും സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കാറൊക്കെ ആയിട്ട് എവിടെെങ്കിലും ജോലിക്ക് ക്ക്‌ പോയാ മതിയെ ന്നാ പറയുന്നെ
ആ് ആഹ് ആ ശരി
ആഹ്
വേറെന്തല്ല വിശേഷം
ആ വേറെ പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ അവിടെ മീനൊക്കെ മേടിച്ചോ
ഏ എന്ത്‌
മീൻ മീൻ
ഇല്ല ഇന്ന് മീന് ആയിട്ടില്ല പച്ചക്ക
ആഹ
ആഹ പച്ചക്കറികളൊക്കെ എങ്ങനെയാ കടകളിന്ന് മേടിക്കുകയാണോ ചെയ്യുന്നത് ഹലോ ഹലോ
ഹലോ കേൾക്ക്ന്നില്ല
അത്പ്പ കേക്കാ
ഹലോ ആഹ് ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ ഹൽ കേൾക്കാൻ പറ്റുവോ ഹലോ ഹലോ